ഹലോ
കേൾക്കാമോ
ആഹ് കേൾക്ക എന്തൊക്കെണ്ട് കെടക്കാനായോ
കിടക്കാറ ആ മോളൊറങ്ങ്ന്ന്
മോൾ മോളറൊക്കല്ലേ മോ
അതെ അതെ മോക്ക് ആറ് വയസ്സ് അവള് ഫസ്റ്റ് സ്റ്റാൻഡേഡിൽ പഠിക്കുന്ന് രാവിലെ വണ്ടി വരും അവ ത്തേക്ക് നേര്ത്തെ ഒറയ്ക്ക്യാലേ പറ്റു പ്പതാമസ്ച്ചു
ആഹ് നേരം വൈകില്ലേ മക്കക്ക് ആ എത്ര മ ക്ക വണ്ടി വരാർണ്
എട്ട് മണക്ക് അ എട്ട് മണിക്ക് വണ്ടി വര്നങ്കി അവ അയാളെ ആറേകാല് ആറരക്ക്യാകുമ്പോ ഒണർത്തണം ന്നാലേ ആഹാരം കഴിക്യു
ഓഹ് അത് ശരി
ഉം അവടെത്ര മക്കള്
ഇവിടെ മൂന്ന് മക്കള്ണ്ട് വലിയ മോന് ആറാം ക്ലാസ്സിലാ അഞ്ചാ ക്ലാസ്സിലാണ് ഓന് അതേമാതിരി ഒക്കെ നേർത്തെ എണീക്കണേ മദ്രസലും കൂടി പോവാൺള്ളോണ്ട് ഓന് ആറ് മണിക്ക് മദ്രസക്ക് പോകണം അപ്പ അഞ്ചര ക്ക് ഞാൻ എണീപ്പിക്കു അഞ്ചരക്കാണിപിടെ വേം കുളിച്ചാണ്ട് ഒര്ഗ്ലാസ് ചായുടിച്ച് മദ്രസൽ പോകും പിന്നെ വിട്ടിട്ട് സ്കൂൾക്ക് പോവാണ്ട് സ്കൂൾക്ക് നടക്കലാ പോന് ആഹ് ഓനെകൊർച്ച് വെയി റ്റ്ണ്ട് തടിണ്ടപ്പോ വണ്ടി ഓട്ടോണ്ട്പട്ന്ന് സ്‌കൂൾക്ക് ക്ഷേ മ ഏന്ന് പറഞ്ഞഅ് ഞാനടന്നോളാ കൊർച്ച് വെയ്റ്റ് കൊറയണങ്കിൽ നടന്നാ മതിന്നർഞ്ഞിട്ടയ് അങ്ങനെ നടക്കലാണ് അപ്പൊ ഓ വേ സ്കൂൾക്ക് ഒമ്പത് മണിയാമ്പോ പോകും മദ്രസഏരാമ്പോ വിട്ട് വരും രണ്ടാമത്തെ മോന് മൂന്നാം ക്ലാസ്സ്ലാണ് ഓന് ഏഴരക്ക് മദ്രസ തൊടങ്ങും ഏഹ് ഒമ്പരാമ്പോസ് മദ്രസ വിട്ട് വരും ഒമ്പതേ മു ക്കാലാമ്പോ സ്കൂൾൻ്റെ വണ്ടി വരും അയില് കേറിപ്പോവും മൂന്നാമത്തെ മോളാണ് ഓൾക്ക്പ്പോ രണ്ട് മാസായിറ്റൊള്ളു ചെറിയ കുട്ട്യാ ഉം ഉം
ഔ എന്തോ എടുക്ക്ന്ന് കുഞ്ഞ്ങ്ങള്
ആഹ് ചെറുത് താ തൊട്ടിലിട്ട് ഞാൻപ്പോ ങ്ങനെ ആട്ടി ആട്ടി ഒറക്കി രണ്ടാമത്തെ മകൻതാവിടെ ൻ്റട്ത്ത് വന്ന് കടന്ന്ണ് രണ്ടാളി അപ്പർത്തെ റൂമിലാ കടത്തല് ക്ഷേ ഇവനൊര്താണ് എപ്പഴുങ്ങനെ ഉം ന്റെട്ത്ത് കടക്കണംന്നൊക്കൊര് അപ്പൊ ഒർങ്ങണവരെൽപം പടെ കടക്കും അല്ലെങ്കി കൊർച്ച് ഒർക്കം വരുമ്പോ എണ്ണീറ്റ് അപ്പ ത്തു പോയി കെടക്കും
ആ ആ വീട്ടില് ആരുണ്ട്
വീട്ടില് ഞാനും ഹസ്ബൻഡും മക്കളന്നേള്ളൂ
അപ്പം അല്ല അപ്പം രണ്ട്മാസംല്ലേ ആയുള്ളൂ കുഞ്ഞിനെ നോക്കാനെ ക്കെ ആരുണ്ട്
ഞാന് ഒരു മാസൻ്റെ സ്വന്തം വീട്ടിലേനി അപ്പം പിന്നെ സ്കൂള് തെർക്ക്ണേക്കെയ് ആഹ് പ്രൊസവിച്ചട്ന്നത് ന്റെസ്വന്തം വീട്ടിലേനി അപ്പൊ മുപ്പദ് ഇരുപ ത്തൊമ്പാത് സം ഇരുവത്തെട്ടാംത്തെസം സ്കൂളൊർക്കാണ് അപ്പോ സ്കൂള് തൊർ ഇഞായപ്പങ്ങോട്ട് പോന്നതാണ് ഇവിടെ ത്യപ്പോ ഞാഒറ്റക്കന്നെള്ളു
ആഹ് അതല്ലേ. ഉമ്മയൊന്നും വിളിച്ച വന്ന് നിക്കൂലേ.
ആ ഉമ്മ വന്ന് നിന്നീനില്ല. ഇമ്മ പറഞ്ഞ് നാപ്പത് ദിവസം ഇവിടെ വരെങ്ങ് നിക്കാം പിന്നെ പോവാന്നൊക്കെ പ പിന്നെ അനിയത്തിക്ക് പ്രഗ്നന്റാണ്. പ്പോ അനിയത്തിക്ക് നല്ല റസ് റ്റൊക്കെ പറഞ്ണ് അപ്പ അയ്ന് ഓൾക്ക് അയിന്റടേൽ അഞ്ചാം മാസം ആയിട്ടുള്ളേയ് അയ്ന്റെടേല് വികസനോം കാര്യങ്ങളൊക്കെ വന്ന് ന്നിട്ട്പ്പോ ഗർഭപാത്രത്തിന് സ്റ്റി റ്റിച്ചിട്ടു റെസ്റ്റിലാണ് അപ്പൊ ഉമ്മാക്ക് അവിടെ ഉമ്മാൻ്റെ അവടെ അനിയത്തിയേം കൊണ്ട് ഉമ്മാ ഉമ്മാൻ്റെ വീട്ടു ഞങ്ങളെ വീട്ടിക്കന്നെ പോയി അപ്പൊ പിന്നെ വേറെ ആരുംല്ല ആഹ് പിന്നെ ഇവിടെ ഇവിടത്തെമാക്കാണെങ്കിൽ പ്രായായി സുഖ ഇല്ലാതെ കൊണ്ട് ഡയാലിസൊക്കെ ചെയ്യ്ണ ആളാണ് ഉമ് അപ്പൊ പിന്നെ നമ്മൾ പിന്നെന്നാലും പ്പ പണ്ടത്തെ പോലെ പുറത്ത് കൊറെേ പണിഒന്നുംട്ക്കാനില്ലല്ലോ ഞാൻ പോയിട്ട രാവിലെ എണീട്ട് ഗ്യാസ്മ്മൽ വേം ചായിം കടിം ണ്ടാക്കും പിന്നെ ചോറും കറിം വെ ന്നാലും ഞമ്മളെ പണി തീരുമ്പോത്തിനുംച്ചാകും അടിച്ചേരി തോട്ക്കലും പിന്നെ വരുടെ കുട്ടിനൊന്ന് എണ്ണ തേച്ച് കുളിപ്പിക്കും ആ ഹ്ആഹ് ആ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് ഒക്കെ കയിഞ് പണിയൊക്കോന്ന് കയ്ഞ്ഞ് രണ്ട് രണ്ടര മണി ഒക്കെ ആവും എല്ലംകൂടി ഒന്ന് കയിഞ്ഞു കിടക്കണെങ്കിൽ അപ്പോഴേക്കും ഓളോണരും ആ ഓളോണർന്നാ പിന്നെ ഞമ്മക്കോറക്കോന്നും പകല് ഫസ്റ്റ് ത്തെ പ്രസവത്തിനൊക്കെ നല്ല സുഖായിട്ട് കിടന്ന് തൊണ്ണൂറ് വരെക്കെ കിടക്കും ഏ രണ്ടാമത്തോ മൂന്നാമത്തൊക്കെ പിന്നെ കണക്കാ
ഞാൻ ഫസ്റ്റിന് കടന്ന് അങ്ങനെ മോളോറങ്ങത്തില്ലായിരുന്നോരു പൊടി അപ്പം രാത്രിയില് ഫുള്ള് ഉണർന്നിരിക്കും പിന്നെ രാവിലെ ഉറങ്ങുവായിരുന്നു അപ്പൊ രാവിലെ അങ്ങനെ ഉറക്കാ അമ്മക്ക് വരുത്തില്ലല്ലോ പിന്നെ അമ്പത്രണ്ടായപ്പോ എണക്ക് പ്രസവം കഴിഞ്ഞ അമ്പത്രണ്ടായപ്പോ ഇക്കാടെ വീട്ടീന്ന് വന്ന് വിളിച്ചു നിയൻ ഗൾഫിൽ പോന്നപ്പോ മോളോടെ നി അങ്ങനെ ഒരാഴ്ച ഉം മ്മ് ആഹ് ന്നിട്ടാ പോയത് പക്ഷേ രണ്ടാമത്തേന് ഞാൻ കിടന്ന കാര്യം മോന് നല്ലോം ഉറങ്ങുവായിരുന്നു പകലും ഉറങ്ങുവായിരുന്നു രാത്രിയിലും ഉറങ്ങുവായിരുന്നു പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാ വിളിച്ചോണ്ടോ
ആഹ് ഈ സാധാരണ എല്ലാരും മൂന്നു മാസം കഴിഞ്ഞട്ട ഫസ്റ്റുത്തൊക്കെ മൂന്ന് മാസം കഴിഞ്ഞട്ട പിടി ച്ച് കൊണ്ടോവാ എനിക്ക് തൊണ്ണൂറ് ആ തൊണ്ണൂറ്ന്നാറയല്ലോ തൊണ്ണൂറ് കഴിഞ്ഞി ഫസ്റ്റുത്തെ ഞാൻ നല്ല റസ്റ്റ് ക്കണ് പക്ഷെ രണ്ടാമത്തയ് മോ ചെറിയ വെല്ല്യ മോന് എട്ട് മാസായപ്പോത്തിന് അടുത്തത് പ്രഗ്നന്റ് ആയി ഏഹ് അ പ്പോ പിന്നെ ചെറുതിനെ ഒക്കത്തച്ചു അല്ല വെല്ല്യ മോന് ആഹ് ഓനെ എട്ത്താണ്ട എന്റെ പിന്നെ ഫസ്റ്റ്ത്തെ ഡെലി പ്രഗ്നൻസി നമ്മള് ഭയങ്കര കെറോക്കെ ചെയ്ത് അങ്ങനെ നോക്കിനെ രണ്ടാമത്ത ഞാന് ഓനെ എട്ത്ത് കാരണം ചെറിയ കുട്ട്യാണ് എട്ടു മാസായപ്പം
ആഹ്
അപ്പം ഓനെ കൊണ്ടാണ്. ഡെലിവറി വരെ ഡെലിവറിന്റെ തലേന്ന് ആ സമയം വരെ ന്റെടുത്തയിനി കുട്ടി ആറു മാസം വരെ ആറു മാസം വരെ ആ ഒന്നരയസ്സവുമ്പോ പാലുടി നിർത്തി പിന്നെ ഓൻ്റെ കാരണം ഇന്റെ ഇന്ക്ക് വയറ്റിലാറു മാസം വരെ ഞാൻ പാല് കൊടുത്ത് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇഞ്ഞി നിർത്താന് കാരണം നമ്മള് പൊറത്‍ന്ന പോറത്ത്ത്തരാക്കും ഔത്ത്ത്തെ ആക്കും കൂടി കിട്ടാന്ള്ളയ് ഞമ്മക്ക് ഞമ്മള് കഴിക്കും വേണ്ടേ നമുക്ക് മൂന്നാക്ക് മക്കള് ആരോഗ്യത്തിനുള്ള ഇണ്ടാവില്ല. വലിയ മോൻ്റെ കുടി പാലുടി നിർത്താൻ പറഞ്ഞ്. അങ്ങനാ നിർ ത്തീ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ്, ഞാൻ ഫസ്റ്റ് ചോദിച്ച് വല്ല്യ മോനെ കാരണം നമുക്ക് അവനപ്പ ഒന്നര വയസ്സ് കഴിയ്ണള്ളൂ. ഒന്നര വയസ്സ് കഴിഞ്ഞ് രണ്ടു വയസ് അടു ആവില്ല, അയിന്റെ മുന്നേ രണ്ടാമത്തെ മോനെ പ്രസവിച്ചേ. അപ്പൊ പിന്നെ ഇനിക്ക് തീരെ കടക്കാൻ കഴിഞ്ഞില്ല രണ്ടാമത്തേന്. കാരണം ചെറുതാൻ, ചെറുത് ഓനും എപ്പോഴും എൻ്റെ ഞാൻ എൻ്റെ കൂടെ വേണം. അവന്റെ കാര്യം എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അങ്ങനത്തൊക്കെ ഒരു വാശിയനി കാരണം ചെറിയ വാവേ കൂടി വന്നപ്പോൾ ഓനെ നോക്കൂലേ എന്നുള്ളൊരു. ഏ അപ്പം. ആ അവനെപ്പഴും ഞാനിങ്ങനെ ചെറുതിന് പാല് കൊടുക്കുമ്പോ അവന് അവനും അയിന്റെ പ്രായാണല്ലോ. പക്ഷെ അവന്റെ കുടി നിർത്തി ചെയ്ത് ങ്ങട്ട് എനിക്കും തന്നെ ഭയങ്കര സങ്കടേയിനി പിന്നെ ഞാന് ആ പോയി. ഇപ്പം ചെറുത്, ഇപ്പം ചെറുതിന് എട്ട് വയസ്സായതിന് ശേഷാണ് അടുത്തത് പ്രഗ്നന്റ് ആയത്ട്ടോ ഇപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവ രണ്ട് മക്കളെ കൊണ്ട് ഇപ്പ എനിക്ക് ബുദ്ധിമുട്ടൊന്നുല്ലെനി കെടക്ക്നെയ്ന് ഇതിനൊന്നും പിന്നെ ഇവർക്ക് സ്കൂളിലും ഓത്തിലും പോകാനുള്ള ഇതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളു. ബാക്കിയൊക്കെ സുഖേന ഇപ്പൊ ഓരോ ഓരോന്നെ നോക്കും, ഓരോന്നെ കുട്ടിനൊക്കെ ഒന്ന് എടുത്ത് കളി ക്കും എടുത്ത് കൊണ്ട് നടക്കും. ഉ അവിടെ അങ്ങനെ വലിയ എങ്ങനെ വല്യ കുട്ടികള്
മൂത്ത ആക്ക് ആറു വയസ്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇളയാക്ക് മൂന്ന് വയസ്സ്. ആ കഴിഞ്ഞ ആഴ്ച തൊട്ട് അംഗൻ വാടിയിൽ പോവാൻ തുടങ്ങി.
ആ അതുശരി മൂന്ന് വയസിന്റെ ഗ്യാപ്പിലേ
മൂന്ന് വയസ്സിന്റെ ആ മോക്ക് മൂന്നര വയസ്സ് പ്പത്തേക്കാണ് ഞാൻ മോനെ പ്രസവിച്ചത്. അ മൂന്നര വയസിന്റെ ഗ്യാപ്പുണ്ട്. അതല്ലാം ഇവള് എനിക്ക് എന്താ പെയിൻ വന്ന് പോയത്. അപ്പോഴത്തേക്ക് ഇവള് രാത്രി ഉറക്കവുമായിരുന്നു. വണ്ടിക്കകത്ത് അങ്ങോട്ട് പോകുന്ന വഴി ന്നെ ഉറക്കമായിരുന്നു. അപ്പൊ ഇവള് കണ്ടില്ല എന്നെ അകത്ത് ലേബറൂമിൽ കയറ്റുന്ന ഒന്നും എന്നെ പിന്നെ കണ്ടതുല്ല, പിന്നെ ഇവക്ക് ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ ഞാൻ പ്രസവം ആ സമയത്ത് ഇവക്ക് പനി വന്ന്. പിന്നെ ഇവള് എന്നെ കാണുന്നത് ഞാൻ പ്രസവിച്ച് ഏഴു ദിവസം കഴിഞ്ഞിട്ട് അതായത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടില് വന്നതിന് ശേഷം കാണുന്നത് അപ്പത്തേക്ക് ഇവള് കുഞ്ഞിനെ ടുത്ത് വന്ന് കുഞ്ഞിന്റെ അടുത്ത് ചോദിക്കുന്നു. നിന്റെ ഉമ്മി എന്തേ?
ആഹ അയ് ശരി.
അവളെന്റെ വയറ് നോക്കീല വന്നിട്ട് കുഞ്ഞിന്റെ അടുത്ത് .
അതെ ആഹ് അത് ശരി. അപ്പം അവക്ക് പ്രശ്നൊന്നുമല്ലേനില്ലേ പുതിയ കുട്ടി
ഇല്ല ഇല്ല പ്രസവിച്ച ഉടനെ ഇതണക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് ആഹ് കാണിച്ചപ്പോഴത്തേക്ക് ഇയാള് വയറ്റില് എന്താ കുഞ്ഞ് വയറ്റിൽ തൊട്ടിട്ടപ്പേ അനിയത്തി വാവേ മതി അനിയത്തി വാവേ മതിയന്നാ അപ്പൊ അന്ന് ഇതണക്ക് നോ ക്കീല എന്നല്ലാരും പറഞ്ഞ് അല്ല അനിയത്തി വാവേ മതി. ഉം പക്ഷെ എന്റെ വയറ്റീന്ന് വന്നയാന്ന് അവക്കറിയില്ലായിരുന്നു പിന്നെയാണ് ഇതണക്ക്. ചോദിക്കുന്നതായിട്ടോണ്ട് ഞാൻ കാ വയറ് എന്റെ വയറില്ല പിന്നെ നോക്കിയപ്പം വയറ്റി ചവിട്ടില്ല. അങ്ങനൊക്കെ നോക്കി പിന്നെ ശീലായപ്പം പിന്നെ കുഴപ്പില്ല. പിന്നെ എന്റെ കണ്ണ് തപ്പിയാനൊക്കെ ഇതണക്കെ എടുക്കാനൊക്കെ നോക്കുമായിരുന്നു.
ഉം അപ്പം ഡെലിവറി നോർമലേനോ അതോ
ആഹ് ഡെലിവറി നോർമൽ ആയിരുന്നു രണ്ടാമത്തെ കുറച്ച് എന്താ പാടായിരുന്നു അപ്പൊ ത്തേക്ക് അ രണ്ടിനു തന്നെ അങ്ങ് നിർത്തി.
ആഹ് നിർത്തിയോ
ഉം നിർത്തി ഞാൻ കാണിക്കുന്ന ഡോക്ടേഴ്സ് അല്ല ഡോക്ടറ് രണ്ടീ കൂടുതൽ പ്രസവിക്കാ ആരേെയും സമ്മതിക്കില്ല. അവര് ഭയങ്കര ക്ലാസ് എടുപ്പും കാര്യങ്ങളും ഒക്കെ അവര് ഉദാഹരണം പറയുന്നത് അവര്. ആഹ് നല്ല പ്രായമുള്ള ഒരു ഡോക്ടർ അപ്പ അവര് പറയ്ണു. ഒരു കൊച്ചിനെ മാത്രം അവര് ഇത്രയും കാലത്തിന് ചികിത്സിച്ചതിൽ ഒരു കൊ ച്ചിന്റെ മാത്രം എന്താ പ്രസവം നിർത്താൻ വേണ്ടി യൂട്രെസിൽ തയ്യലിട്ടപ്പം പേപ്പ് പ്പർ പിരിയുന്ന പോലെ യൂട്രസ് പിരിഞ്ഞ് പിരിഞ്ഞ് പോകുന്നന്ന്.
നമ്മള് പേപ്പറ് എളവത്തില്ലേ അതുപോലെ തയ്യലിടാൻ പോലും കിട്ടുന്നില്ലാന്ന്. അപ്പഴത്തേക്ക് ഇതണക്ക് അവരോയിക്കും നിങ്ങളെന്തിനാ നാലഞ്ചും പ്രസവിച്ച് ഇങ്ങനെ ആരോഗ്യം കളയുന്ന ഉള്ള രണ്ട് രണ്ടെണ്ണം ആണെങ്കിലും മതി അതിനെ നോക്കി ഇങ്ങ ഹാപ്പി ആയ ആരോഗ്യത്തോടെ നിന്നാ ആരോഗ്യല്ലേ ഏറ്റവും വലുത് ഇങ്ങനെ പ്രസവിച്ചു കൂട്ടിയാല ആരോഗ്യം പോവും അങ്ങനെ. ഇങ്ങനൊക്കെ പറഞ്ഞ പിന്ന അതൊക്കെ കേട്ടെന്റ
ഇപ്പൊ എന്റെ ഉമ്മാവക്ക് ഇപ്പ ഏഴ് മക്കളാ.
ആഹ് പഷെ പണ്ടത്തെ ഫുഡ് അല്ലല്ലോ ഇ
ആഹ് അതാ അത് മാറ്റണ്ട് ട്ടോ പക്ഷെ ഞാൻ വിചാരിക്ക അങ്ങനെ എനിക്കിപ്പോ രണ്ട് ആൺകുട്ടികളായപ്പ ഞാ എനിക്കും തന്നെ രണ്ടാമത്തെ പ്രസവോക്കെ കഴിഞ്ഞപ്പോത്തിന് ഞാൻ ഇൻ ജോ ക്കല് ഞാ പ്രസവിക്കൂല ഞാൻ ഉറപ്പിച്ച് ഞാൻ അത്രയും പെയിനും കാര്യങ്ങളും സഹിച്ചിട്ടുന്നില്ലേ. ആഹ് പിന്നെ. പിന്നെ എനക്കിപ്പോ ഈ ഞാൻ പറഞ്ഞില്ല എട്ട് വയസ്സായി ഇതുവരെ ഞാൻ അതിനുമുക്ക് ആലോയിച്ചിട്ടന്നുന്നില്ല. പിന്നെ എനിക്ക് ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര
ആഹ് എനിക്കിപ്പോ ഒണ്ടാ ആ കൊതി അന്ന് ഡോക്ടറ വാക്കും കേ വീണ്ടും നിർത്തി പഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇതാ കാര്യം ആ ഒരു പ്രായത്തിൽ നമ്മളൊക്കെ മിസ്സെയ്യുന്നു ഭയങ്കരായിട്ട്.
എനിക്ക് ചെറിയ പെൺകുട്ടീനൊട്ടെ കിട്ടിയതൂല്ല രണ്ടും ആൺകുട്ടികളായിനിയല്ലോ. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ ഹസ്ബന്റ് പറഞ്ഞ് ഇനി വേണ്ട എനിക്ക് അൻ്റെ വേദന കാണാൻ എനിക്ക് കഴിയൂല്ലാന്ന് പറഞ്. ഞാൻ എന്നിട്ട് പറഞ്ഞ് എനിക്കൊരു പെൺകുട്ടീനെ വേണ അങ്ങനെ എന്തായാലും എന്താ പറയാ ഞാൻ വിചാരിച്ച് ആ അ അന്ന് ഞാൻ വിചാരിച്ചിന് അന്ന് രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ നിർ ത്താണ് ഇനി എന്ത് പറഞ്ഞാലും ഞാൻ പ്രസവിക്കൂലാന്നൊക്കെ ഞാനെന്നെ വിചാരിച്ചീനി. ഇപ്പൊ എന്ത് പൂതിയോണ്ട് ഏതാലും. അപ്പ എന്റെ ഹസ്ബന്റ് അന്ന് പെൺകുട്ടീന്ന്ക്ക് ഉണ്ടാണെന്ന് വിചാരിക്കുമ്പോത്തെ പെൺകുട്ടിയൊന്നും ഉണ്ടാവൂലല്ലോ. ഇപ്പൊ ഇതും ആൺകുട്ടിയാണെങ്കിലോ എന്ന ഞാൻ പെൺകുട്ടിനെ പ്രസവിച്ചോ ഞാൻ ല്ല പെൺകുട്ടി ആവോള് ഞാൻ പ്രസവിച്ചോന്നൊക്കെ പറഞ്ഞൊണ്ടെ ഏതായാലും. ഇത് പെൺകുട്ടിയായി പക്ഷെ ഞാൻ നിർത്തിയിട്ടൊന്നു ഇല്ല്യ. നൈസ ഇഷൽ നൈഷ ഇഷൽ ഉം ഉം നിർത്തിയിട്ടില്ല്യ ഉം നിർത്തിയിട്ടില്ലന്നുള്ളൂ ഞാൻ കോപ്പർടീയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതാക്കണം സേഫ്റ്റി നോക്കണം നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു. അമ്മ എനിക്ക് എന്താ അറയില്ല എനിക്ക് അയ്മ അയമൊരു പേടിയാണ് ഏ
ഓ നിർത്താ എനിക്ക് നോർമൽ ആരുന്നു പക്ഷെ നോർമല് മൂന്നി തന്നെ നിർത്തത്തോളായിരുന്നു അനുഭവിച്ച് നോ അമ്മലന്ന് പറയുന്നത് ആഹ് ഒരു പ്രസവമുള്ള ഒരു വേദന പക്ഷേ നിർ ത്യതിൽ ഞാൻ അനുഭവിച്ചു ചെറിയ മൂന്ന് സ്റ്റ തയ്യലേ ഉള്ളൂ. പക്ഷേ ജീവ മരണ പോരാട്ടമായിരുന്നു എന്തോ
ആഹ് ഞാൻ കട്ടാക്കിയിട്ട് ഒന്നും കൂടി വിളിച്ചാലോ?
ആഹ് ഓക്കെ.